ആ കേൾക്കുന്നുണ്ട് ഞാ എന്തൊക്കെയ കടന്നോ ഹലോ കേക്കുന്നുണ്ടോ
ഇപ്പ കേൾക്കുന്നുണ്ട്
ആ കിടന്നു വച്ച കിടക്കാരായോ ആ ഭക്ഷണം കഴിച്ചോ ആ ആ എന്ത് ആ ഞങ്ങള് കഴിച്ചു
ആ
ആ എന്താ ചെയ്യണേ ഉം കല്യാണം കഴിഞ്ഞാണോ ആഹ് കല്യാണം ഏ എത്ര കുട്ടികളായിട്ടുണ്ടോ
ഒരാളെ ഉള്ളൂ
ഒരാൾ എന്ത് ചെയ്ണ് എത്രായി വയസ്സൊക്കെ ഏ ഏഴ് വയസ്സുണ്ട് മൂ മൊത്തം മോന് ഏഴ് വയസ്സാണ്
ആണല്ലേ
ഉം രണ്ടാം ക്ലാസിലല്ലേ അവന് രണ്ടാം ക്ലാസിൽ പഠിക്കല്ലേ
കടന്നോ കഴിച്ചു കിടന്നോക്കാ ഹലോ
ഏ മുറിഞ്ഞു മുറിഞ്ഞു പോുന്നുണ്ടല്ലോല്ലേ ഹലോ ഹലോ
ആ
ഹലോ
ആ ആ അതല്ലേ റെഞ്ചിന്റെ ഇഷ്യൂ മ്മു ആ അതെ ല്ലെ ക്ക്ങ്ങട്ടൊന്നും കേക്ക്ണില്ല പിന്നെ മോനെങ്ങനെ പഠിക്കാനൊക്കെ
ഏ
മോനെങ്ങനെ പഠിച്ചാനൊക്കെ എങ്ങനെയാണ് ചോദിച്ചാ രാത്രി അതല്ലെ അതെല്ലേ വൈകുന്നേരം ഹോം വർക്ക് ഇതൊക്കെ ചെയ്യേക്കാരം ല്ലേ
ഉം ചെയ്യും കൊറച്ചുനരം അവന്റെ കൂടെ നമ്മൾ ഇരിക്കണം
ആ അതെ അതെ ഉം
കുഞ്ഞു പിള്ളേരല്ലേ അവർക്ക് കളീന്റെ ശ്രദ്ധല്ലേ ഒണ്ടാവുള്ളൂ എപ്പഴും
ആ അതെ അതെ വായിക്കൊക്കെ ചെയ്യായിരിക്കുംല്ലേ
ആ വായ്ക്കൊക്കെ ചെയ്യും
ഉം ഇംഗ്ലീഷും മലയാളൊക്കെങ്ങനെ അതെല്ലേ ഏ
തല്ല
അതല്ല അല്ലെ സി ബി എസ് ഒക്കാരം ആ ആ ൻ്റെ മോന ത് ആ ന്റെ മോൻ ആ എ എൽ കെ ജിയും യു കെ ജിയും പിന്നെ ഒന്നാക്ലാസോക്കെ ഒക്കെ കേരള സി ബിഎസ്ഇ ആണ് പിന്നെ ങ്ങട്ട് മാറ്റി കേരള സിലബസ് ഉം
കൊറച്ചു കഴിയുമ്പോ മാറ്റുന്നതാ നല്ലത് ഒരു കൊറച്ച് വെരെ ഒരു നാല് വെരെ കിട്ടി കഴിഞ്ഞാല്
ആ ഇവനിക്ക് ആ ആ ഇവൻക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാനൊക്കെ അപ്പൊ പിന്നെ ഞാനത് മാറ്റി ഉം ഇപ്പൊ തന്നെ പ്രഷർ ചെയ്യണ്ടാന്ന് ലെ ആ അങ്ങനെുണ്ട് ആ
പഠിക്കാൻ മടിയുള്ള പിള്ളോരാ അതെല്ലാം അറിയാത്ത കാരണല്ല അവർക്ക് കൊറെ പഠിക്കാൻവർക്ക് കൊറെേ പിന്നെ വിഷയങ്ങള് ഉണ്ടാവല്ലോ
ആ അതവർക്ക് കളിക്കണം ഒർക്കപ്പോ പഠിക്കാ വർക്ക് ഓ എന്താ മ- മടിയാണ് വേറെല്ലാർ- ആ അതെ അതെ ഈ ഏ ഇംഗ്ലീഷ് മലയാളം ഈ വി ആ
ല്ലോ നാലോ അഞ്ചോ വിഷയല്ലോ ണ്ടാവുള്ളൂ
ആ എത്ര വിഷയ
എയാളും എന്തയി ഇംഗ്ലീഷ്, അറബി, മലയാളം, ഇംഗ്ലീഷ്, അറബി, മല
അത്രേ ഉള്ളൂ ല്ലേ
ആ അതെ അതെ
ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് ഇഷ്ടം പോലെ പഠിക്കാണ്ടാവും
ആ അതെ അതെ ഒന്നാ ക്ലാസില് എന്തൊക്കെയാണ് ഐടിണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഇ വി എസ് ഉണ്ട് ജി കെ ഉണ്ട് പിന്നെ ആ പിന്നെ ആ അത് അറബി ഉണ്ട് അങ്ങനെ അറെഴ് വിഷ എട്ട് ഒമ്പത് ഒണ്ണ ഉണ്ട് പഠിക്കാനും പിന്നെ ആ അ ഓരോ ദിവസവും ഓരോ പിരീഡ് അല്ലേ അത് ഓരോ പിരീഡ് പിരീഡ്ട്ത്തത് എന്ത രാത്രി വന്ന് വായിക്കും വാണം ച്ചർമാര് എയ്താനും വിട്ട് കൊടുക്കും ന്നിട്ട് പിന്നെ ലാസ്റ്റ് കൊറെേ ഇണ്ടാവെ ഈ കുട്ട്യാക്ക് കയ്യണ്ടേ ഇവൻക്കൊണ്ട് കയ്യൊന്നുംണ്ടല്ലായിട്ടോ അപ്പൊ പിന്നെ ആ വ് വ ടീച്ചർ നിങ്ങൾ ശ്രദ്ധിക്കണില്ല അവ എനക്ക്ണ്ട് കൈ രാത്രി മലയാളം ഇട് ച്ച മലയാളം മാത്രം വായിക്കാനേ അവനക്ക് സമയമ ഉണ്ടാവുള്ളു ബാക്കി ഒന്നും അവനെ കൊണ്ട് വായിക്കാൻ കഴിയൂല്ല ഇനിയിപ്പ ഇംഗ്ലീഷ് എടുക്കണം എന്നുണ്ടെങ്കി ഇംഗ്ലീഷ് മാത്രം വായിക്കും പിന്നെ അപ്പത്തി എട്ട എട്ടരമ്പത്തിന ഒന്ക് കുറക്കാൻ പറ്റും അങ്ങനെ കടന്നൊർങ്ങും ഉം ആവു ഒർക്കം എന്ത ഒർങ്ങാതെ പിടിച്ചച്ചിട്ടും കാര്യല്ല ആ അതെ
പിന്നെ നമ്മളിങ്ങനെ കൂടുതലവരെ വാശിടിച്ച് പഠിപ്പിക്കുമ്പം അത് ദേഷ്യയ്ര്ക്കും അത്ര അങ്ങനൊന്നും ചെയ്യേണ്ടവശ്യല്ലല്ലോ അത്ര കു ഞ്ഞതല്ലേ കൊറ്ച്ച് കയുമ്പോ അവരതാവുമ്പോ അവര്ക്ക് പഠിക്കണന്ന് തോന്നും ഓര് നല്ലപോലെ പഠിച്ചോളും
ട്ടാസ് മുതലമ്മള് ശ്രദ്ധിക്കണം നല്ലോണം ഓല്ക്ക് ട്യൂഷനും ഓല്ക്ക് എങ്ങനെണോ പഠിക്കാൻ കയ്യിണേ അതെ അത് ചെയ്തൊട്ത്ങ്ങാണ്ട് നോക്കണന്നില്ലാണ് അത് വരെ ഓല് ഓലഷ്ടത്തില് കൊർച്ചക്കങ്ങനെ നിന്നോട്ടെ അതാണ്
ഒരഞ്ച് ഒരഞ്ച് ആറൊക്കെത്തുമ്പോ ഇവർക്ക് തന്നെത്താനെപഠിക്കണന്ന് തോന്നും.
ആ അതെ ആ ആ അപ്പൊതന്നെ പഠ്യൊള്ളൂ അല്ലമ്മള് കൊറേ ത
ഉം അത് വരെ അത് വരെ നമ്മള് തായിട്ടൊന്നും കാര്യല്ല അങ്ങനെ തോന്നുമ്പോ അവരങ്ങട്ട് പഠിക്കും.
ആ അതെ ഇത് കരയാണെ രാ ത്രിയാല് ഒർക്കം വെരാ ഭയങ്കര സങ്കടാണ്. പിന്നൊണെങ്കിലോ ഞാന് ആ പിന്നെൻക്ക് ഈറന്ന ഞാനെന്തേലൊക്കെ പറിം
അത് സ്വാഭാവികണല്ലോ നമ്മള് പെട്ടെന്ന് അവർക്ക് അവ നമ്മളെക്കാളും ന ത് അ നമ് അവരെേക്കാളും കൂടുതൽ ദേഷ്യം നമക്ക് നമ്മളെ കാളും കൂടുതല്ദേഷ്യാവർക്കാ വാശിണ്ടാവും. അതെങ്ങനായാലും നമക്കത് വാശി വെരും ഏ
ആ ആ ഇൻക്ക്ന്നർഞ്ഞാ ഞാന് വായിച്ച വായി ച്ചോട്ക്ക്ണ്ടാവും പക്ഷെ അവട്ക്ക് ശ്രദ്ധിക്കൂല. ഒരു ഒരു മിൻറ്റായിട്ട് ശ്രദ്ധട്ടും പിന്നെ വേറെങ്ങെട്ടേലെക്കാരം കണ്ണൊക്കെ അപ്പ ഇൻക്ക് അപ്പൊ പിന്നെ ഞാന് ചെ എന്തേലും പറിം എവടെ വെര്ലെക്ക് ന്നോയ്ച്ചാല് അപ്പ വെര്ല് അപ്പ വെടെലും കൊണ്ടെ യെക്കും അത് പിന്നെ ന്തേലും പറിം അപ്പ പിന്നെ അയ്ലേറേ ഉം സമയം തല്ലുടിങ്ങാണ്ടണ്ട് കയ്യല ഞാനും മോനും ഉം ഉം ഉം ഹും അഅ് വടില്ലെങ്കി കൊഴപ്പൊന്നുല്ല ഉം വടിയില്ലാ
ഉം തോ കളിക്കുന്ന കാര്യത്തി ഭയങ്കര ഇഷ്ടായിരിക്കും. നല്ല ശ്രദ്ധയോട് കൂടി കളിക്കും ആകളിക്കുന്ന സമയത്ത് കളി ക്ക്യാനാ കളിക്ക്യണ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ പഠിക്ക്യാന് ന്ന് ചോയ്ച്ചാല് ഉം ഉം അതിന് മറുപടിയൊന്നുണ്ടാവത്തില്ല.
ആ
അങ്ങനെയാ.
ഉം ഹ്
പിന്നെ. എപ്പഴാ കെടക്കുന്നേ പന്ത്രണ്ട് മണിയൊക്കവോ
ഉം
റെയ്ഞ്ച് പോവുന്നുണ്ട്ല്ലേ
ഉം ഇത് പണ്ട് ടീച്ചർമാര് ചോയ്ച്ച് ണ്ടാവു അതെ
ആ. ഉം
കടക്കാന് ഇപ്പൊ കടക്കും ഞാൻന്റെ മോളങ്ങനെ അ ട്ടാണ് ഏ ഇല്ലല്ല ഞാനീ ഈ നേരത്ത് കെടക്കും ഞാന് ഒരു പത്തര പതിനൊന്നണി മ്പോത്തിന്
എത്രയായി കുഞ്ഞിനെത്രയായി? ആ അല്ല കുഞ്ഞിനെത്രായി?
കടക്കും ന്ന് പറയാ
ആ ചെറുതിന് എത്രയായി ചോദിക്കാ
ഓ
ചെറുതിന് എത്ര വയസായിന്ന്
കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ടല്ലോ ചെറുതിന് എത്ര വയസായിന്നാ ചോദിച്ചേ
ആ കേൾക്കുന്ന്ണ്ട്.
ഹലോ
ഞാൻ കേൾക്കുന്നുണ്ട്, അങ്ങോട്ട് കേൾക്കുന്നില്ല?
ഹലോ
ഞാൻ പറയുന്നത് കേൾ ക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് ഹലോ എന്ന് പറയുന്ന്.
കുഞ്ഞു പത്ത് മാസം പത്ത് മാസം
ആഹ്
ആ ഓക്കെ ഓക്കെ ഉം ആ
ഇല്ലല്ല
ഏ കെടക്കറായോ?
ഇല്ല കെടക്കാനായിട്ടില്ല.
എന്തായിരുന്നു ഇന്ന് രാത്രി കഴിക്കാന്?
രാത്രി വേറെ ഒന്നുല്ല, ചോറ്.
ഉം ചോറ്ലേ ആ. എന്തെന്ന് കറി?
കറി മീൻ.
മീൻ കറി ലേ, ആ എന്ത് മീനേന്നു?
മീന്റെ കറി അയല
അയലെ ആ അയല മുളകിട്ടതോ? ആ ഞങ്ങൾക്കും, ഞങ്ങക്ക് മത്തിയേന്നു. പിന്നെ ആ പയറ്, അവിടെ തോരൻന്ന് പറയും ഞങ്ങളിവിടെ ഉപ്പേരി പറയും.
ആഹ ആഹ് ഹ വ്യത്യാസംണ്ടല്ലോ ഓരോ സ്ഥലത്തിന്
ആ അതെ അതെ ഉം അവിടെ ഇങ്ങനെ മ മഴയൊക്കെ ഉണ്ടോ ഇപ്പൊ?
രണ്ട് മൂന്ന് ദിവസായിട്ട് ഭയങ്കര മഴയാ. തോരാത്ത മഴയാ.
ആഹ് ഹും, ഞങ്ങക്ക് നേരം വെളുക്കുമ്പോ അങ്ങനെ ഉണ്ടാവൂല. പിന്നെ സ്കൂൾക്ക് പോകുമ്പളേക്കാരം.
ആഹ അത് അത് ചെല ചെല ദിവസങ്ങള് അങ്ങനെയാണ്. അല്ലെങ്കിൽ രാവിലേ തൊടങ്ങിയ മഴ പിന്നെ അന്ന് തോർന്ന് പോവേല്ല അങ്ങനെ പെയ്തോണ്ടിരിക്കും. അല്ലെങ്കിൽ നല്ലോണം പെയ്തില്ലെങ്കില് നല്ല തൂണലായിരിക്കും.
അല്ലെങ്കി നല്ല പെയ്ത്ത്. അങ്ങനെയാ..
സൗണ്ട് പോയോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ
ആഹ്
ഇപ്പൊ കേൾക്കുന്നില്ലേ